ആഹാ കണ്ടോ ആഹ് ആഹ് എന്താ നല്ലത് റാഹത്തായി പോവുന്നു ഒന്നുല്ല സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ഇല്ലയേ
ഇല്ല വോളിയം കൊറവാ
ഓ റേയ്ഞ്ചിന്റെറെ ഇഷ്യൂ തൊന്ന്ണ്ട്
തന്നെം
ശരി ഉം ഇപ്പൊ ശരിയായോ
ശബ്ദം കൊറവാണ് ഒന്ന് ഒറക്കെ സംസാരിച്ചാ മതി
ആഹ് ഓർക്ക തന്നെ സംസാരിക്കുന്നതൊക്കെ ഉം ഉം
ഏ ഇതായിട്ട് കേക്കുന്ന ശബ്ദത്തില്
ആഹ് ഭക്ഷണം കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചു നീ കഴിച്ചിലേ
ഉം ആഹ് അയച്ചു കടക്കേന്നു എണിക്കാണ് ആഹ് ആഹ് എണീറ്റു ഇതുവരെ കെടക്കേന്നു എണീറ്റു ഉം ജോലിയൊക്കെ കഴിഞ്ഞിലെ ഹലോ ഇങ്ങൊ ഒന്ന് പൊറത്തറങ്ങി നോക്കട്ടെ
ആഹ് ആയിക്കോട്ടെ
നൊക്കട്ടെ ഉം റമൂലായിട്ട് റേന്റെ പ്രശ്നാവും ഇല്ല നല്ല വെയ്ലാ അവിടെ നല്ല വെയ്ല വടെ
ചോറോ
ആഹ് ചോറ്ക്ക
ഇവിടെ ഇപ്പം ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ ചാറി
തന്നെ ഇവിടന്ന് നല്ല വെയില ആഹ് ഇന്നലെ വൈകുന്നേരം പെയിതതാ ചോറ് കുമ്പളങ്ങകറി ഉണ്ടായിരുന്നു മത്തി പൊരിച്ചത് പയറുപ്പേരി
കേൾക്കണ്ല്ലട്ടോ പറിയിണത്
മ് കേൾക്കാല്ലലെ ഞാൻ പൊറത്തിറങ്ങൊക്കെ ചെയ്യ്ത്ക്ക്ണ് ഉം ഇപ്പോഴും കേൾക്കല്ലയാ ഹലോ